ഹലോ ഹലോ കേക്കാവോ?
ആഹ് കേൾക്കാം.
ആഹ് കേക്കാം, കഴിച്ചാരുന്നോ?
ഇല്ല കഴിച്ചില്ലാ, ചേച്ചി കഴിച്ചോ?
ഇല്ല ഇല്ല രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കൂല്ല. എന്ത് പറ്റി കഴിക്കാത്തേ?
ഇല്ല സമയം ആയില്ല ഇവിടെ കഴിക്കാൻ.
ആഹ് ആഹ്, എന്താ കഴിക്കാൻ?
ഇവിടെ ഇന്ന് പുട്ട്.
ആഹ് ആഹ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, അവിടെയോ?
ഇവിടെ ഞങ്ങള് ഇവിടെ വീട്ടിലെ ഞാനും ഹസ്ബൻഡും, മോനും മാത്രം. അല്ലാതെ എനിക്ക് അച്ഛനും, അമ്മയും, അനിയത്തി.
ആഹ് ആഹ്.
മ്മ് മ്മ്. ചേച്ചി എന്ത് ചെയ്
പിന്നെ ചേച്ചി ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിക്ക്യാ.
ഹേ ഒന്ന്.
ആഹ്.
ആഹ് ആഹ് മോള് എന്താ ചെയ്യുന്നെ?
ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുന്നു.
ഓ ഓ ഏത് സബ്ജെക്ട് പഠിച്ചേ?
ഞാൻ ബി കോം.
ബി കോം അല്ലേ.
ആഹ് ചേച്ചി ഇപ്പൊ എന്തോ ചെയ്യുന്നു?
ഞാൻ ഇപ്പൊ ഹൗസ് വൈഫാ ഇപ്പം എസ് സി നോക്കുന്നുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോണോന്നു വിചാരിക്കുന്നു. ബി എ വരെ പഠിച്ചു.
ആഹ് ആഹ്.
ആഹ് ആഹ്. ഉച്ചക്ക് എന്തായിരുന്നു കഴി ആഹ് ഹസ്ബൻഡ് ഈ മറ്റേ കാറ് ഇല്ലേ കാർ സെക്കന്റടുത്ത് ത്ത് വിക്കുന്ന ആ പണിയാ ചെയ്യുന്നെ.
ആഹ് ആഹ്.
ഉം ഉം. പിന്നെ എനിക്കിവിടൊരു ആഹ് പറഞ്ഞോ പറഞ്ഞോ. ഒച്ചക്ക് ചോറ് സാമ്പാറ് മീൻകറി തോരനായിരുന്നു അവിടെയോ?
ഇവിടെ ഉച്ചക്ക് ചോറും പിന്നെ പയറ് തോരൻ അച്ചാറ്
മീന ഒന്നും ഇല്ലാർന്നോ?
ആ ഇല്ലായിരുന്ന്.
ഒ ഓ മീൻ കിട്ടാത്ത് കിട്ടാത്തതാണോ?
ആമീൻ കിട്ടാത്ത്.
ആഹ് ആഹ്
ആഹ് ആഹ്
അച്ഛ എന്താ പണി?
അച്ഛന് കൂലിപ്പണിയാണ്.
ഓഓ അച്ഛൻ ജോലിയൊ കഴിഞ്ഞ് വന്നായിരുന്നോ?
ആ വന്നു
പിന്നെ, പിന്നെ മ് അമ്മ ഹൗസ് വൈഫെന്നെ.
ആഹ് ആഹ്
ആ പ്പൊ ചേച്ചിക്ക് കുട്ടികളുണ്ടോ?
ഓ ഒരാളുണ്ട്.
എന്താ ചെയ്യുന്നേ?
അവ ഇപ്പ യു കെ ജിയില് പഠിക്കണ്.
ആഹ് ആഹ്
ഇപ്പ് ഇപ്പൊ വിടെ വീട്ടിലൊരു പട്ടിക്കുട്ടി ചെറിയൊരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചാരുന്നു അതിനെ എപ്പഴും കയ്യിലെടുത്ത് അതിനാണെങ്കി നല്ല നഖോക്കെ ഉണ്ട് എപ്പോഴും കയ്യിലെടുത്തോണ്ട് നടക്കും. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് തിങ്കളാഴ്ച സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ട് എടുത്ത് ഇതുപോലെ കുൻ നമ്മൾ കുഞ്ഞു പിള്ളേരെ എടുത്ത് തോളിടും പോലെ എടുത്ത് തോളിലിട്ടതും അതിന്റെ നഖം കേറി കഴുത്തിൽ കൊണ്ട്. അങ്ങനെ റ്റിറ്റീ മറ്റേ റാബിസിന്റത് എല്ലാം കൂടെ ഒരു അഞ്ചാറ് ഇഞ്ചക്ഷനോക്കെ എടുത്ത് ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
ഇപ്പൊ എങ്ങനെയുണ്ട്?
അവന് വേറെ കുഴപ്പൊന്നുമില്ല രക്തം പൊടിഞ്ഞത് കൊണ്ട് പിന്നെ കൊണ്ടുപോയി. രക്തം പൊടിഞ്ഞാരുന്നു. അതിന് നല്ല നഖംണ്ടല്ലോ അതോണ്ട് അങ്ങനെ കേറിക്കൊണ്ട് അങ്ങനെ ഓ അവിടെ പിന്ന കൃഷിയൊക്കെ ഉണ്ടാ?
ആ ഇവിടെ ചെറിയ രീതിയിൽ കൃഷിയുണ്ട്.
ഓ ഓ എന്തെക്
ആഹ ഇവിടെ ചീര, വെണ്ട, പയറ് ഇതൊക്കെ തന്നെ പിന്നെ ഈ സലാഡ് വെള്ളരിക്കയില്ലേ?
ഓ ഓ സാറ ഇവിടെ നമുക്ക് റോഡ് സൈഡ് ആയത് കൊണ്ട് അങ്ങനെയൊന്ന് ഞാ ഞാൻ ചെ ഇവന് ഇടയ്ക്ക് നിമോണിയൊക്കെ വന്നപ്പോ നവരെ നവരെ ഉണ്ടല്ലോ നവരെല എന്നൊക്കെ പറയും.
ആഹ് ആഹ്
അതൊക്കെ അത് കറിവേപ്പിലേക്കെ ഓരോന്ന് വീതം കൊണ്ടന്ന് നട്ട് നോക്കിട്ട് വളർന്നില്ല. എന്തോ വെള്ളം ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത സ്ഥല ആയത്കൊണ്ടായിരിക്കും
ഓ റോഡ് സൈഡ് ആകുമ്പോ അങ്ങനെന്നെ പൊടിയൊക്കെ അടിച്ചിട്ടെ
ഉം ഉം
ആ
ഇപ്പൊ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ
ആ ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്
ഉ വേറെ കോഴ്സ ഒന്നും പഠിച്ചില്ലേ ഇടക്ക്
ആ ഇടക്ക് ഞാൻ ഈ ഡിഗ്രി ചെയ്യുന്നതിന്റെ ഇടക്ക് തന്നെ ജിടെക്കിലും കൂടെ പോയിരുന്നു
കഴിഞ്ഞായിരുന്നു അതിന്റെ കോഴ്സ്
ആഹ അത് കഴിഞ്ഞായിരുന്നു
അപ്പൊ ഇപ്പൊ ജോലിയൊന്നും നോക്ണില്ലേ
ഇനി ജോലി നോക്കണം
ആ ഓ
ആ ഇത്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
വേക്കൻസികളൊക്കെ ഇനേ വരത്തുള്ളൂ അപ്പൊ ഇപ്പൊ പഠിച്ചിറങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോഴ അതില് വല്ലതും അപേക്ഷിച്ചിടണം
ഓ ഓ
ആഹ
എനിക്കിവിടെ ഒരു അനി എനിക്ക് ഒരു അനിയത്തിയ അവള് ഈ മെഡ ഇ റേഡിയോളജി അതാ പഠിച്ചത് അവക്ക് ഈ അഞ്ച് വർഷത്തെ കോഴസ ഇനി നാല് വർഷം പഠിച്ചിട്ട് ഒരു വർഷം അവിടെ തന്നെ വർക്ക് ചെയ്യണം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവളീ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അങ്ങനെ അവക്ക് പാലക്കാട് ഇപ്പൊ ജോലിന്നെ
ഓ ഓ
ജോലിയ ഉള്ളത് നല്ലതന്നെ എന്റെ സ്ഥലം കുന്നത് കാര്
ആഹ
ആഹ ചേടന്റെ ത് നെയ്യാറ്റികര മോളുടെ സ്ഥലോ
ആ എന്റെതോടെ നെയ്യാർ ടാ
ഓ ഓ
കുന്നത്തുകാല എനിക്കറിയാം ഞങ്ങള ആ കോളേജ് ല് പോകുന്നതാ വഴിക്ക് എന്നച്ചാൽ കോളേജ് കഴിഞ്ഞിട്ടാണ് കുന്നത്ത്കാ ല്
പഠിച്ചേ അ വച്ചനത്താണ്
ഈ ഇടഞ്ഞി കോളേജ്
അതെവിടെ വരുന്നേ
ഈ സാന്തോ മലങ്കര എന്നൊക്കെ മലയിൽ കടൽി പറഞ്ഞ കോളേജ്
മല ഓ ഓ കുന്നത്താലിന് മുന്നയാാ
ഓ ആ മലേക്കട സ്കൂളിന് മുന്നേ അല്ല കാ കാരക്കോണ സ്കൂളിന് മുന്നേ
കാരക്കുളം സ്കൂളിന് മുന്നേ അല്ലേ മലേ ക്കട ഓ ഓ അറിയാം കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് സ്ഥലം അങ്ങനെ അറിയില്ല
ആ അത് കൊറച്ചുള്ളിലോട്ട
ഉം ഉം ഉ പഠിക്കാനൊക്കെ എങ്ങനെ നല്ല മോൻ ഇവിടെ മലയും കീഴ് ഗുഷിപ്പേട അറിയോ മ ലയങ്കി സ്കൂളില്
ആഹ ആഹ
കുടിശിപ്പല്ലേ ഞാൻ വിചാരിച്ച ഇവിടെ നമുക്ക്ിവിടെ അടുത്ത സ്കൂളുണ്ട് അവിടെ മണ്ണ് മണ്ണടിക്കോണ സ്കൂളില് ഇവൻ അടങ്ങിരിക്ക ഇരിക്കാത്ത സ്വഭാവ അടങ്ങിയിരിക്കാത്ത സ്വഭാവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല സ്ട്രിക്ട്ള്ള സ്കൂളി ആക്കാന്ന് നല്ല നല്ല ഈ പേടിപ്പിച്ച് നല്ല സ്ട്രിക്റ്റ് ഉള്ള സ്കൂളിലെ ഇ വൻ പോയിട്ട് കാര്യമുള്ളൂന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ച് അവിടെ ആക്കി അവിടെ ഈ പള്ളി വക സ്കൂളാണ് അപ്പൊ സിസ്റ്റർമാരാണ് അവിടെ ഇതൊക്കെ അപ്പൊ പിന്നെ അവിടെ പേര് പിന്നെ കൊറച്ച് മാറ്റണ്ട് അമ്മാ പിന്നെ കഴിക്കാറ എന്താ രാത്രി ഇങ്ങനെ ലേറ്റ് ആയിട്ട് കഴിക്കുന്നെ
ആ ഇവിടെ എട്ട് എട്ടര ഒമ്പത് മണിക്കാണ് കഴിക്കുന്നെ
ഓ ആ സമയത്തെ കഴിക്കുള്ളല്ലേ
ആ
ഓ ഞാ ഇവിടെ ചേട്ടൻ മാത്രമേ ലേറ്റ് ആയിട്ട് കഴിക്കുള്ളൂ ഞാനിവന് ഇവിടെ ഒരു ഏഴര എട്ട് മണിക്കകത്തേച്ച് ഫുഡ് കൊടുക്കും
ആഹ
ആ കുഞ്ഞിലേ ഇങ്ങനെ ഇതുപോലെ ആ ഞാന് എട്ട് മണി കഴിഞ്ഞിട്ടക്കെ ആഹാരം കൊടുക്കുമ്പോ അ സമയം തെറ്റി ആഹാരം കൊടുക്കുന്ന സമയവല്ലേ ഇവൻ രാത്രി യെണീറ്റു ശർദ്ദിക്കും ആ അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഇവന് നേരത്തെ ഫുഡ് കൊടുക്കും എന്നിട്ട് ഫുഡ് കൊടുത്ത് കൊറേ നേരം ഇങ്ങനെ നമ്മള് കളിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ദഹിക്കും ഇവൻ പിന്നെ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് ഉടനെ ഇവൻ കിടന്നാലും അവന് ദഹി ക്കൂല
ഓ ഓ
അ അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ഫുഡ് കൊടുക്കും ആ പിന്നെ ഇത് സിനിമ അ ങ്ങനെയൊന്നും പുറത്തോട്ടൊന്നും പോവാറില്ലേ
ആ എടക്കിടക്ക് പോകും
ഓ ഓ ആസർ ദൃശ്യം ത്രീ ക്ക് ഓ പോവും പോവും ദൃശ്യം കണ്ടായിരുന്നോ
ഇല്ല ദൃശ്യം കണ്ടില്ല അത് കാണാൻ പോവാൻ പറ്റിയില്ല
ആഹ ആഹ ഞങ്ങള് പോയാര്ന്നു
ആ എങ്ങനെയുണ്ട് സിനിമ
സിനിമ കൊള്ളാം കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ട്ട പ്പെട്ടു ചെല ചെല നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ട്ട പ്പെട്ടു ഇവിടെ അനിയത്തി ലീവിന് വരുമ്പൊ അനിയത്തി ലീവിന് വരുമ്പൊ അവിടെ പോവുമ്പൊ അച്ഛനും അമ്മയും കൊണ്ടു പോകും പിന്നെ ഇവിടെ ചേട്ട എ അവൻ പറയുമ്പോ അവൻ ഇങ്ങനെ വാശി പുറത്ത് പോകാൻ വേണ്ടി വാശി പിടിക്കും അപ്പൊ സിനിമയ്ക്ക് എന്തേലും കൊണ്ടോവും
ആഹ
പിന്നെ അവസാനം ഏത് സിനിമയ്ക്ക് പോയേ ഓ ബ്ലാസ്റ്റക്കെ കണ്ടാരുന്നാ എ ഹ പിന്നെ ഏത് സിനിമക്ക് പോയെ
ഞാൻ അന്ന് വാഴ കാണാൻ പോയി
അപ്പഴക്ക അത് ഇഷ്ടപ്പെട്ടായിരുന്നോ
ആഹ കൊള്ളാം
കൊള്ളായി
ഞാൻ കൊടുത്ത അത്ര ഹൈപ്പ് എനിക്ക് കിട്ടീല ബാക്കി എല്ലാരും കൊള്ളാംന്ന് പറഞ്ഞ്
അ ഹ അതെന്തുപ്പറ്റി
അത് അത് അതെന്തോ എനിക്ക് ചെല സീനൊന്നും അത്ര ഇഷ്ടപ്പെടട്ടി
ആ അത് ശരിയന്ന പക്ഷെ നമ്മൾ ആ റിവ്യൂസിനൊക്കെ കേട്ട പോലെ അത്രേ ഉള്ള അത്രയ്ക്കുള്ള ഒര് ഇതില്ലായിരുന്നു
ആഹ
പക്ഷെ എന്നാലും കൊള്ളായിരുന്നു ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ടോ ഓ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടോ
ഫ്രണ്ട്സ് അങ്ങനെ വലുതായിട്ടില്ല എന്നാലും ഉണ്ട്
എനിക്ക് പിന്നെ അങ്ങനെ ഫ്രണ്ട്സൊന്നും ഒരുപാടില്ല
ഓ
ഓ ശരിയടാ ഓഹ് ഓ